ഹലോ
ഹലോ
എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
സുഖം ഓർമ്മണ്ടോ നല്ല മഴെവെടെ
അതെ ഇവിടെ മഴ ഉണ്ടയ്ന്നിട്ടൊ രാവിലെ ഇപ്പൊ ഇങ്ങനെ കൊറച്ചൊരു വിമർച്ചയുണ്ട്.
ഉം നല്ല ഉണ്ണിയപ്പോം ചായൊക്കെ കുടിച്ചിരിക്ക്യ അപ്പൊങ്ങനെ ഓർമ്മ വന്നപ്പോ വിളിച്ചതാ
മഴത്ത് കട്ടനോ ഉണ്യപ്പൊക്കെ വേസ്റ്റാണ് പക്ഷെ ഇക്കി പൊരിക്കടിളൊന്നും കഴിക്കാൻ പറ്റില്ലെടോ കൊളെസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടായോ ണ്ടെ എണ്ണേല് മുങ്ങി തെളിഞ്ഞ് വന്നോരൊന്നും പറ്റൂല മ് കൊറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ കൊളസ്ട്രോൾ ചെറുതായിട്ട്ങ്ങനെ തൊടങ്ങിക്ണു അപ്പൊ ഡെയിലി
പറ്റൂല ആണോ
കഴിക്കാൻ പറ്റുന്നിടത്തോളം ഉള്ളതൊക്കെ കഴിച്ച് മൊതലാക്കിക്കോളി ഇപ്പോ കൊറച്ച് കഴിഞ്ഞാ പറയും അത് കഴിക്കരു ത് ഇത് കഴിക്കരുത് ഇന്നോടൊക്കെ ബീഫ് തൊടന്നെ ചെയ്യണ്ടാറഞ്ഞ് ബീഫും മട്ടനൊന്നും ആലോയ്ക്കന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു തൊടന്നേ വേണ്ട ഞാൻ സ്പൂണൊണ്ട് എടുതോണ്ട് പറഞ്ഞു ആയിട്ടോ തൊടൂലന്ന് പറഞ്ഞു ഞാന്
ഹി ഹി
ഉം പക്ഷെ ഇക്ക് തോന്നണതെന്താന്നോ ഇക്ക് രുചിന്റെ ഒരു പ്രശ്നംണ്ട്ട്ടോ പഴയ പോലെല്ല നമ്മള് ചെറുപ്പം ആ ആദ്യൊക്കെ ഈ നല്ല എല്ലാം നല്ല ടേസ്റ്റ് തോന്നിന്നു. ഇപ്പൊ ഒരു ഭക്ഷണത്തിനും അത്ര വല്ല്യ ഒരു ആഗ്രഹവോല്ല ഒരു ടേസ്റ്റുല്ല. കഴിക്കാൻ പറ്റില്ലല്ലോന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു
ആ ചെലോരയിന് അത് പറഞ്ഞാലും ശ്രദ്ധിക്കാത്തോരുണ്ടെ.
ഉം എനിക്കി വാര്യന്റെ അവിടെ ഒരു ഫാറ്റി ലിവറിന്റൊരു പ്രശ്നം ചെർതായിട്ട്ണ്ട് അപ്പങ്ങനെ അവിടെ ഒരു കൊഴുപ്പ പ്പ്ങ്ങനെ കെട്ടും അയ്ന്റെുള്ളിലൊരു നീരുവന്ന്കാത്രേ അതൊക്കെ ഭയങ്ക പ്രഷ്ന എണ്ണ എണ്ണ അടങ്ങിട്ട്ള്ള ഒരു സംഭവങ്ങളും കഴിക്കാതിരിക്ക മ് ബേക്കറി ഒന്നും അതാണ് ലെ ഏ ബേക്കറി ഒന്നും നോക്കണ്ട അയ്മക്ക് തിരിയണ്ട വെളിച്ചെ ഏ ഇത്ണ്ടല്ലോ നമ്മളീ പപ്പടം കാച്ചീത് അതുപോലെള്ള സാനങ്ങളൊന്നും അതൊന്നും ചിന്തിക്കന്നെ വേണ്ട അതൊന്നും ഇല്ല
പിന്നെപ്പ എന്താ കഴിക്കാൻ പറ്റാലേ
ഇങ്ങനെ പുഴുങ്ങിങ്ങാണ്ടൊക്കെ ഇള്ളത്ണ്ടല്ലോ നമ്മള് കൂടുതല് ഇതല്ല നമ്മളീ എന്താണ് മഞ്ഞളും മൊളകും മല്ലിക്കെങ്ങട് കൊഴച്ച്ങ്ങാണ്ടേ
അതെ വെണ്ടക്കേം കറിയൊക്കെ പുഴുങ്ങ ന്നട്ട്ങ്ങനെ ശവായേം ബ്രോസ്റ്റൊക്കെ അടീന്ന് ങ്ങട് കഴിക്ക
അതാണെന്ന്അവിടെന്ന് ആലോചിച്ചൊണ്ട് കൈകേണ്ടിവരും.
അതെ. മനസ്സിൽ ഇങ്ങനെ ഓർക്കാ ഇങ്ങട്ട് ഇത് കഴിക്ക.
ഉ. കോഴിമുട്ടന്റെ മഞ്ഞ കഴിക്കേണ്ട വെള്ള കഴിച്ചോള്ളൂ, വെള്ളൽ എന്താ രസം. മഞ്ഞ കുടുംബളെല്ലാം അയ്ന്റെ, ടേസ്റ്റ് വരുന്നത്. ഉ. അപ്പൊ ഞാനെന്തായിട്ട് ചിട്ടാ വെള്ളം മാത്രം എടുത്തക്കാണ്ടേ കൊറച്ച് കുരുമുളക് ഇട്ടങ്ങാണ്ട്. വറുത്താണ്ട് പുഴുങ്ങി ട്ട് ട്ടോ. അരസാണ്. അതേമാതി. മഞ്ഞൊക്കെ ഞൻ കുട്ടിളെ കോഴിമുട്ടിയെടുത്തു തിന്നും ഞാന് അയ്ന്റെ, മുന്നെ മുന്നെണ്ട്മുക്കിയെടുക്കും. ബാട്ടിയിട്ട്ണ്ടാക്കണ വണെങ്കിൽ ഞാൻ കൂട്ടനെല്ലേ പ്പം. കാരണം കൊളസ്ട്രോൾ കൂടുമ്പോള് വേദന വരുമ്പോൾ എങ്ങനെച്ചി നെഞ്ഞിന്റെറ ഉള്ക്കാണ്‌വേദന, കയ് ഉള് കൂടി, ചെയ്യ, ഓ വേദന ശ്വാസം വലിക്കാൻ പോലും പറ്റാത്തൊരു പ്രശ്നം. ശ്വാസം പോലും ശരിക്ക്, കിട്ടൂല ഇതിന്റെ വേദന കൂട കഴിഞ്ഞാലേ, നടുമ്പറം ആ, രണ്ട് കൈയിന്റെ ഏപ്പുകളൾുണ്ടല്ലോ ആ നടുഭാഗം അവിടെ നല്ല വേദനയിരിക്കും. അത് കഴിഞ്ഞിട്ട് ചെറങ്ങനേള്ളൂഷുഗർഅങ്ങനെതോന്നല്ല കുഴപ്പില്ലല്ല ശ്രദ്ധിച്ചാൽ മതിന്നാ മാറും പറഞ്ഞേ. പക്ഷെ കൊളസ്ട്രോളിന് ഗുളിക കുടിക്കണം പിന്നെ ഷുഗർഎന്നക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ തന്നെ തിന്നുന്ന ഒരു അസുഖമാണ്.
ആ അവിടെ ഒന്നും വേണ്ട എന്റെ അമ്മ എന്താ.. ഇതാണ് പ്രഷറ്കൂടുതലാ, എന്നിട്ട് പപ്പട ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ണക്ക മീന് ന്റ, അമ്മ കാണങ്കി രണക്ക മീനിന്റെ പൊട്ടങ്കേലും വേണം.
എ ണ്ടൊക്കെ. അതൊക്കെ.
ചമ്മന്തി അരക്കുവല്ലോ? ഉണക്ക മീൻ ചുട്ട് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ആണ്.
മാങ്ങൊക്കെ ഇട്ട്ങ്ങാണ്ട്ക്കെ ഇണ്ടാക്കും. ആ പയ പ പഴയൊരു ഇതില് ഇതാണ് സ്ജില്ലേ കല്ലറില എങ്ങനെ ഇട്ട്ണ് നമ്മള് വീ പിന്നെ. മുളകൊക്കെെ ഉള്ളി ഇങ്ങനെ ചെതിക്കിയാണ്ട്ക്കെള്ള ഒരു. ഉ നല്ലൊരു മഴയും കൂടി, ഇണ്ടങ്കില്, അടിപ്പെളിയായി.
ഇവിടെ നല്ല, മഴ മഴ ഉണ്ടപ്പോനല്ല ചൂടയിനി ഉണ്ണിയപ്പൊ ഉം
ഇപ്പൊന്ന്, നമ്മള് ഹാളിൽ നിന്നിട്ടുള്ള ഫുഡ് കയിക്കല പണ്ടെന്ന്അങ്ങനെയല്ല. അടുക്കളന്റെ പുറത്തൊരു ത്തിണ്ട്ണ്ട്.
മേലെകയറിയിരിക്കും രാവിലെ ചായൊക്കെ കുടിക്കാന്.
ഓ ഇപ്പംപ്പൊഅതൊന്നും ഇല്ല ഇൊ അടുക്കള തന്നെ അങ്ങനെ ഗ്രില്ല ഇട്ട് കണ്ട്െ ക്ലോസ് ആക്കി
പിന്നെന്താ. ഇപ്പൊ കുട്ടികളോടൊന്നും അടുക്കളേക്ക് വരരുത് അറിയും പൊള്ളും അതാണ് ഇതാണ്.
ആ. ഗ്യാസിന്റെ അടുത്ത് അടുപ്പിക്കൂല മറ്റേത് അടുപ്പിലും ഉമാർ എന്തേലും ഉണ്ടാക്കി ഒക്കെ നമ്മളതിന്റെ ഒപ്പവും അലക്കൊടി വെച്ചിട്ടും ചുള്ളി എടുത്ത്ടുത്തിട്ടും. അങ്ങനെയരുന്നു. ഇപ്പ അയ്ൻ അകത്തൊക്കെ കോഴിയും. പണ്ടൊക്കെ. നമ്മള് പുറത്തടക്കള ഇറക്കി, അല്ലെങ്കിൽ മുറ്റത്ത് അടുപ്പ് കൂട്ടി അങ്ങനെയൊക്കെല്ലേ. കോഴിയാളും ആടാളും പൂച്ചി ഇതൊ ഒക്കെ പുറത്ത കൂടി ഉണ്ടാവും പക്ഷെ എന്നാലും അവിടെ ഓലട്ടാണ്ട് ഓലെമുടഞ്ഞങ്ണ്ടൊരു. കൂട്ഇട്ടിക്കണ്ട അയല ഒരു വീതനൊക്കെ, ഉണ്ടാക്കിണ്ട അവിടെ പല ഇട്ട് രിക്കാ. കുടിക്ക അതൊക്കെരു അന്ന് അ ചെ. എല്ലാർകെന്നും തുടക്കാള്ള വീടില്ല. ഉം ഇപ്പൊ അടെടു കുട്ടിയ്പ്പെടയാണ്, കരയാണ്. ആം
ഒരു വയ്യായി വന്ന. വീട് നോക്കണമെങ്കി ആളെ നിർത്തണം. ന്റെ, അച്ഛന്റെഏട്ടന്റെ വീടങ്ങനെ. ഏ
ക്കളെയൊക്കെ കുട്ടികളെ അട്പ്പിക്കെന്നല്ല പേടിയാ ഒക്ക കറന്റിന്റെ സാനങ്ങളോണേ ഈസി കുക്കായിട്ടും
ഇന്റെ കുട്ടിയെക്കാണെങ്കിൽ കൊറ വികൃതി കൂടുതലുആണ്
കെറ്റല്മേന്ന് ഷോക്കടിക്ക്ണ്ട് അറീലായിരുന്നു ഞാൻന്താട്ടിന്നൊ കെറ്റല്ല് ഒരീസം വെള്ളം ഇങ്ങനെചൂടാവ്ണ് ണ്ട് അപ്പ ഞാനയിൽ കോഴിമുട്ടട്ടു അ ഗ്യാസില്ല ഞാൻ വേഗം കെറ്റല്ല് കോഴിമുട അത് പുഴുങ്ങിയത് ഞാന് വെൻ വെന്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ സ്പൂൺ ഇട്ട് എടുത്തപ്പോൾ ഷോക്ക് അടിച്ചേടോ സ്പൂണിട്ടപ്പ അയ്ല് കറണ്ടല്ലേ തിമ്മേ ഇട്ട് ക്കാണ്ട് ഓടി ഞാന് ഞാൻ കുളിർത്തിട്ടില്ല അത് ഓഫാക്കാണ്ട എന്ന് പ്പ നമ്മളെ അട്പ്പത്തിന്ന് വെള്ളം അയ്മന്ന്മാങ്ങിക്കാണ്ട് പോരുല്ലല്ലോ ആ ഒരു ഓർമ്മയിൽ ഇങ്ങണ്ട് ഇന്ന് ഇട്ത്തതാണ് ഈസി കുക്കൊന്നും അങ്ങെനെ ഷോക്കടിക്കൂലല്ലോ ഇപ്പ നമ്മള് കെയ്ലിട്ട് ഏളക്കി ഉള്ളിയൊക്കെ വാ ഇച്ചര് ഷോക്കടിക്കൂലല്ലോ ക്ഷെ കെറ്റല്ല് അങ്ങനല്ല ചെറിയൊരു ഷോക്ക് ണ്ട്
നോക്കാം ഞാനി കുട്ടികളോട് എപ്പഴും പറയുംന്റെ ന്റെ കുട്ടികളാണെങ്കി ഞാ ഒന്ന് ബാത്റൂമി ച്ച് എങേട്ടേലും പോണ സമയത്ത് വന്നിട്ട് ഗ്യാസ്‌മ്മേ കളി ഗ്യാസ് ഓണാക്കാ ഓഫാക്കി തോറന്ന് വെച്ചൊരീസം പ്പോയിണ്
ഓ പ്പ വാപ്പിന്റെ വീടൊക്കാണ് ഏറ് പോലും പോറ്ത്തു പോകും എന്ത് ഭ
ന്റെ വീടന്നെണേ നെട്ട് ഞാൻ വന്നപ്പോ പെരും മണന്ന് പറയാകി പേരും യിട്ട് പിന്നെ തോറ്റിട്ട് ഞാൻ കുളിക്കും കൂടെല്ല കെട്ടിയോൻ പണിക്ക് പോവാണെങ്കി വന്നിട്ടേ ഞാൻ കുളിക്കോള്ളൂ വീട്ടില് വേറെ ആരു ണ്ടാവില്ലല്ലോ
പേടന്നെ റൂമിലിട്ട്കാണ്ട് പോയാല് ഓലെ ചാ ഫോൺ ചാർജാക്കാൻ വേണ്ടി കുത്താൻ നോക്കാ ഇപ്പ കട്ടിലിന്റെ ഏട്ത്തന്നെ നമുക്ക് ഫ്ളഗും ക്കെ വര്നത് ഞന് കട്ടിലിന്റെടു ള്ള ഫ്ലഗ് നൊക്കെ ഒട്ടിച്ചിക്കാണ് അഹ് ന്ന് യൂസാക്കണ്ടച്ചിട്ട് ക്ക്‌ളിട്ടോക്കെ വല്ല എന്താണ് സ്പൂന്റെ വെലട്ടോക്ക ക്കെ ചെയ്തിട്ട്ന്ന്ണ്ടെങ്കില് അത് മതി കുട്ടികള് ഫ്രീസാവാന് എത്ര വീഡിയോസാള് കാട്ടിക്കൊട്ത്താലും ഇവർക്ക് മനസ്സിലാവ്ണുല്ല അങ്ങനെണ്ട് ഇങ്ങനെണ്ട് അങ്ങനെ ണ്ടായിനു പറഞ്ഞോട്ത്താ നമ്മള് കാട്ടിക്കോട്ക്കുലല്ലോ ബൽക്കതൊക്കോര് ഏത്താപ്പ ചെയ്ത് നോക്കിയാല് ന്നൊര് ചിന്ത തോന്നിരിക്കും അതാണ് എന്നിട്ട് പ്പ ഞാൻ എല്ലാ ബെഡിന്റെട്ത്തും താഴത്ത് കൂടി ള്ളതൊക്കെ ഒക്കെ വെള്ള ട്ടാപ്പെച്ച്ട്ട് ഒട്ടിചെക്കാണ് ന്നാപിന്നെ അയ്ന്റെ ഉള്ള്ക്ക് കാണൂല്ലല്ലോ അയിന് വേണ്ടീട്ട് അയ്ല് ഇട്ടോക്കട്ടെ തോന്നുല്ലോല്ലോ എന്ത് കഴിക്ണ് ഉണ്ണിയപ്പം കഴിക്കാണ് പ്പൊ വായന്നറയല്ലേ നിങ്ങളൊക്കെ കഴക്കി ഞങ്ങളിങ്ങനെ ആസ്വദിക്ക
ഹലോ ഹലോ കെക്ക്ണി